ഹലോ ആഹ് എന്തെടുക്കുവാ?
ആഹ് ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
ഇവിടെന്ത് ഇവിടെ സുഖം ചായൊക്കെ കുടി കഴിഞ്ഞോ?
ആഹ് ചായയൊക്കെ കുടിച്ച് അവിടെ ചായൊക്കെ കുടിച്ചൊ ഇത് കടി എന്തോണ്ടായിരുന്നു?
ഇന്നൊന്നും ഇല്ലായ്രുന്നു
ആന്നോ
മ്മ് ആഹ് ക്ലാസിന് പോയിട്ടിതാ വന്നതേ ഉള്ളു ഒന്ന് ഇല്ല ഇന്ന് മഴയൊന്നും ഇല്ല ഇന്ന് ഭയങ്കര ചൂടങ്ങ്
ആന്നോ മഴയില്ലേ ഒരു ദിവസം അങ്ങ് ചൂടാന്നോ
ആഹ് മഴ ഇല്ലെങ്കിൽ അങ്ങ് ഭയങ്കര ചൂടു പോലങ്ങ് ഭയങ്കര ചൂട്
ഇവിടെങ്ങെ വലിയ ചൂട് ഇല്ല മഴയില്ലെങ്കിലും
ആഹ് അവിടെ ഭയങ്കര ചൂടുണ്ട് മ്മ് പിന്നെ എന്തുവാ ചായയുടെ കൂടെ എന്താ കഴിച്ചെ
ഒന്നും ഇല്ല ഇവിടെ ചായ മാത്രമേ ഉള്ളായിരുന്നു
ആഹ് അങ്ങനെ ചായയുടെ കൂടെ എന്തേലൊക്കെ ഉണ്ടാക്കുവോ അതോ കടേന്ന് വല്ലോം മേടിക്കുവോ
അതോ നേരത്തെ മൂഡ് പോലെ ഇരിക്കും ചിലപ്പോ മേടിക്കും ചിലപ്പോ ഉണ്ടാക്കും
മ്മ്
ചിലപ്പോ ചായയും ഇടത്തില്ല
അങ്ങനെയൊക്കെ ചായ നിർബന്ധം ഒന്നും അല്ല
ഒന്നും ഇല്ല ചായ വേണോന്നൊന്നും ഇല്ല തോന്നുവാന്നെങ്കി കുടിക്കും അങ്ങനെയെ ഉള്ളു
അതെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എന്തായിരുന്നു ഇല്ല ഇവിടെ അങ്ങനെ ആർക്കും വേണം എന്നൊന്നും ഇല്ല
ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിയും മീൻകറിയും വറുത്തതും ഒക്കെ ആയിരുന്നു അവിടെയോ
ഇവിടെ ഞങ്ങള് മീൻ കറിയും മോരുമായിരുന്നു മീനൊക്കെ എല്ലാ ദിവസവും കിട്ടുവോ
എല്ലാ ദിവസവും കിട്ടും ഇപ്പം കൊറച്ച് ദിവസം കൊണ്ട് മീന് ഭയങ്കര ബുദ്ധിമുട്ടാ മീന് ഭയങ്കര വിലയും കിട്ടുന്ന മീനാണെങ്കി അത്രയ്ക്ക് നല്ലതുഅല്ല അതി ദ് മീൻ കിട്ടിയതും ഇല്ല
ഉം ഇവിടെ അങ്ങനൊക്കെ തന്ന
ഉം മീൻ കൊണ്ടന്നു പക്ഷെ അതൊരു
ഉം
ഉം ഭയങ്കര
അതിപ്പ ഇല്ല വള്ളക്കാരും ബോട്ടുകാരൊന്നും ഇല്ല മഴയൊക്കെ ആയോണ്ട് പോന്നില്ല അതുകൊണ്ടാ ഈ മീന് ആഹ് മീന് ഇത്ര ബുദ്ധിമുട്ട് എല്ലായിടത്തും അങ്ങനൊക്കെ തന്നെ
വെറുതെ കൊള്ളാത്ത മീൻ മേടിച്ച് വെുത പൈസ കളഞ് വയറ് കേടാക്കണ്ടല്ലോ
ആ ഇവിടൊക്കെ ആണെങ്കിൽ എല്ലാർക്കും മീൻ വേണം എല്ലോസം പിന്നെ അങ്ങോട്ട് വടക്കേ വടക്ക് ആ ജില്ലയിലൊന്നും അവിടെ അവർക്കൊന്നും മീനൊന്നും ഇല്ലെങ്കിലും കുഴപ്പല്ല
അവര് ആഴ്ചെലൊക്കെയ മീനൊക്കെ മേടിക്കുന്നത്
ഇവിടെ പിന്നെ നമ്മള് എല്ലാ ദിവസം മീൻ വേണം ന്ന് നിർബന്ധല്ല എല്ലാർക്കും
ഉം ഒരു ദിവസം മീൻ കിട്ടിയില്ലെ എല്ലാവർക്കും ഗ്യാസ് എളവല്ല
ആഹ് എന്താ വെറുതെ ഇരിക്കുവാന്നോ പൊറത്തോട്ടൊന്നും പോത്തില്ലയോ
ഉ ഇപ്പൊന്നും പോയില്ല എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കി പൊറത്തോട്ട് വല്ലാം പോവും
ഉം യാത്രയൊക്കെ ചെയ്യാറുണ്ടോ
യാത്രയൊക്കെ ചെയ്യാറുണ്ട് എന്നാലും വലിയ രീതിയിലുള്ള യാ
ഇല്ല
അതിന്റെ ആവശ്യം വന്നിട്ടില്ല ചെയ്യാൻ എന്തെങ്കിലൊക്കെ ആവശ്യം വരുവാന്നെങ്കി ചെയ്യും
ഉം പൊറത്തുന്നൊക്കെ ഫുഡൊക്കെ മേടിച്ച് കഴിക്കുവോ
പൊറത്തുന്നൊക്കെ ഫുഡ് ആ മേടിച്ചു കഴിക്കും എന്നാലും വലിയ രീതിയിലൊന്നും അങ്ങനെ എന്റെ ഒരു അനിയത്തി ഒണ്ട് അവള് വരുവാണെങ്കി എപ്പഴും പൊറത്ത്ന്ന് അവക്ക് ഫുഡ് വേണം
അങ്ങനെ ആ ങ്ങീ മ്
അല്ല ഞാൻ വലിയ രീതിയിലങ്ങനെ പൊറത്ത് ന്നൊന്നും ഫുഡ് കഴിക്കാറില്ല
ഉം അത് നല്ല കാര്യം പൊറത്ത്ന്ന് കഴിച്ച് വയറ് ചീത്തയാക്കണ്ട ഉം അതാ ആ ഇവിടെ പൊറത്തോട്ട് ക്കെ പോവാണെങ്കിൽ വല്ലപ്പോഴൊക്കെ മേടിച്ച് കഴിക്കും അല്ലാതെ അങ്ങ് മേടിക്കത്തൊന്നുഇല്ല
ആന്നോ
ആഹ് പോവാണെങ്കി മാത്രം അല്ലാതെ ചെലപ്പോ അല്ലാതെ ഇവിടെ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ തന്നെ നമ്മള് കഴിക്കുന്ന
പുറത്ത്ന്ന് ഫുഡ് വേണന്നൊന്നും നിർബന്ധം ഒന്നും ഇല്ലല്ലേ
ഏഹെ നിർബന്ധം അങ്ങനൊന്നുല്ല നിർബന്ധിച്ചിട്ടും കാര്യല്ല മേടിച്ച് തരണ്ടായോ നമ്മള് ജോലി ക്കൊന്നും പോവാത്തോണ്ട് നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല
ഓ അങ്ങനെ
നമ്മുടെ പൈസ ഒണ്ടാരുന്നേ നമ്മുടെ ഇഷ്ടത്തിന് മേടിക്കാം ടെ പൈസ ഇല്ലായ്മ നമ്മളാ ത്തെലൊക്കെ ചോദിക്കണ്ടായൊ അതുകൊണ്ട് നമ്മള് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഉള്ളിലൊതുക്കിയിരിക്കും ഉ പിന്നെ എന്തെങ്കിലൊക്കെ ജോലി കി കിട്ടീട്ട് വേണം നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ജീവിക്ക
ആ ജോലിയൊക്കെ കിട്ടും പഠിക്ക് ഇപ്പൊ ക്ലാസ്സിനൊക്കെ പോണില്ലേ പഠിക്ക്
ആ പഠിക്കണം പഠിക്കുന്നേ കാര്യം ഒരുപാട് പഠിക്കാനുണ്ടായണ്ടങ്ങ് ഭയങ്കര ഒരുപാട്ങ്ങ് പഠിക്കാനുണ്ട് പക്ഷേ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് പഠിത്തൊന്നുല്ലാതെ പെട്ടെന്ന് പഠിച്ചൊണ്ട് ആ ഒരു ആ ഒരു ആ ഒരു ഫ്ലോ കിട്ടാച്ചിരി താമസം എടുക്കും എന്നാലും കുഴപ്പ ഇല്ല നമ്മള് പഠിക്കുന്നുണ്ട്
അഹ എന്നൊന്നും ഇരുന്ന പടിച്ചാ മതി
ആ അത്യാവശ്യംക്കെ ഇപ്പൊക്കെ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിന്നല്ല നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം പക്ഷേ ഇപ്പൊക്കെല്ലാം നല്ല രീതി മനസ്സിലായൊക്കെ വരുന്നുണ്ട് ഇത്ര ദിവസം ആയോണ്ട് ഒരു മാസം കഴിഞ്ഞ് പോയിട്ട്.
ആ അത് തുടക്കത്തെ സ്റ്റാർട്ടിംങ് ട്രബിളിന്റെ കുഴപ്പാ
ആഹ് അപ്പൊ അപ്പൊക്ക നമ്മളീ കൊറച്ച് ഇപ്പൊ ഒരു ഞാന് മൂന്നാല് വർഷം കഴിഞ്ഞിട്ടാ ഇപ്പൊര് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മൂന്നാല് വർഷത്തെ ഗ്യാപ്പിനൊക്കെ ശേഷം അന്നേരം കുറച്ച് ബുദ്ധിമുട്ടു നല്ല വർഷം രണ്ടു വർഷം വല്ലെ ആയിക്കോണത്തോള് കൊറേ നാളോണ്ട് എഴുതാതെ ഇരുന്ന് പഠിക്കാതിരിന്നാൽനമ്മുടെ തലച്ചോറല്ലാം ഉറങ്ങിക്കിടക്കുവായിരുന്നു.
അത് കുറച്ച് ദിവസം കഴിയുമ്പോ റെഡിയാവും.
ആ എപ്പഴാ ഒന്ന് ഓക്കെ ആയത്. ഇപ്പെല്ലാം നമ്മളാ ആ ഒരു രീതി വരുന്നുണ്ട് ഇല്ല ഇനി ഒരുപാട് പഠിക്കാനുണ്ട് നമ്മള്. തുടങ്ങിയതേ ഉള്ളൂ ഇഷ്ടംപോലെ പഠിക്കണം അടുത്ത മാസമൊക്കെ പരീക്ഷയുണ്ടെന്നൊക്കെ പറയുന്ന്. അതിനും വല്ലഒക്കെ പഠിച്ചു എഴുതണം
ആ മെയിൻ പോയിന്റ്സ് ഒക്കെ ചോയിച്ച് വെച്ച് അതിന് വരുന്നന്ന് തോന്നുന്നതൊക്കെ പഠിക്കണം.
ഉം അ ജോലി വേണം ഒരു ജോലി എന്തായാലും നമ്മളെപ്പോഴും ആൾക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് ഇങ്ങനെ കഴിയുന്ന പെൺകുട്ടികളായ ഒരു ജോലി വേണം.
നമുക്കൊരു ഇഷ്ടത്തിന് വേടിക്കണങ്കിൽ അയിലൊരു ജോലി വേണം.
ഉം നമ്മുടെ ഇഷ്ടത്തി ഇപ്പ നമ്മളിന്തയ്യും. നമ്മടെ എന്തോലും അത്യാവശ്യ കാര്യങ്ങൾക്കെ വരെ നമ്മള് വേറെൊരാളട്ത്ത് ചോദിക്കേണ്ടരൊവസ്ഥയല്ലേ?
ഇപ്പൊ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മള് നമ്മള് മൊബൈൽ ചാർജ് ചെയ്യുന്നത് അങ്ങനെയുള്ള പ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ മറ്റൊരാളടുത്ത് ചോദിക്കണം ഇപ്പ അത് നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യങ്കിലും നമുക് നോക്കാലോ.
ഉ ആന്നാന്ന്
ഉം അതിന് വേണ്ടിയാ പഠിക്കണം എന്തായാലും പഠിച്ച് എന്തേലുംക്കെ ജോലിയൊക്കെ മേടിക്കണം.
എന്തിന് ജോലിയൊക്കെ മേടിച്ചാ നമുക്ക് ആരുടെ അടുത്ത ഒന്നും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേറൊരു ആളട്ത്ത് മുമ്പിൽ പോകണ്ട കാര്യ ഇല്ലല്ലോ.
ആഹ്
അത് ഭർത്താവായാലും അച്ഛനായ ആരായാലും
ആന്നാന്ന് അത് രാത്രിത്തേക്കുന്തോ ആഹാരം കെണ്ടോ
ആ ആഹാരയൊക്കെ ഉണ്ട്
ഉം
ഇപ്പ രാത്രിയത്തേക്ക് ഇനി വേറെ എന്തേലും കറിവെല്ലാം ആക്കണം.
അവിടെ മഴയുണ്ട
ഇല്ല ഇല്ല ഇന്ന് മഴയൊന്നും പെയ്തില്ല രാവിലെ ചെറുതായിട്ടൊന്ന് പെയ്ത് പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കോള് വന്ന് പോയി വന്നും പോയി നിന്ന്
ആഹ്
പിന്നെ പെയ്തില്ല
ആ ആഹ് എവിടെയാ ആ ഇവിടെയും പേയ്തില്ല അതു കൊണ്ട് തുണിയക്കെ കഴുകാനുഉള്ളതൊക്കെ തുണിയൊക്കെ കഴുകിട്ട് ഉണക്കി എന്താലും എടുത്തു മാറ്റേത് ഉണക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉണങ്ങിയൊന്നും കിട്ടത്തില്ല
ആ ഞാൻ ഇന്നലെ ഇന്നലെ വെയിലായിരുന്നപ്പോ ഉള്ള ഉണക്കാനുള്ളതല്ല ഇന്നലെ കഴുകിട്ട് ഉണക്കിടുത്തായിരുന്നു പിന്നെ ഇന്ന് തുണി കഴുകിയ ഇപ്പം മഴക്കോളും കണ്ടുകൊണ്ട് അന്നേരം അത് വെയിലത്തിട്ടില്ല ഷെഡില്ല ഇട്ടത്
ഹോ ഹോ
ആ അതിപ്പോ അവിടെ കിടക്കോ ഞാൻ വിചാരിച്ചു അവിടെ കിടക്കട്ടെന്ന്
ആ അവിടെ കിടക്കട്ടെ അതല്ല ഇപ്പ എന്തായാലും മഴയില്ലാത്ത കൊണ്ട് രക്ഷപ്പെട്ട് ഇനി പെയ്യോന്ന് തോന്നുന്നു കോളൊക്കെ വരുന്നുണ്ട്
ചെലപ്പൊ ഇങ്ങനെ നിക്കുമ്പോ തോന്നുമ്പോ പെയ്യുമായിരിക്കും വൈകുന്നേ നിന്നത് ഇപ്പാണുന്നല്ലോ കോളൊക്കെ കയറിക്കൊള്ളുന്നത്
പെട്ടെന്ന് കറേയ്സ് അപ്പൊ ഇപ്പൊ വെയിലാണെങ്കി പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നത് അന്ന് ഉടനെ അങ്ങ് മഴ പെയ്യാൻ തുടങ്ങും
നമ്മള് പോലും വിചാരിക്കാതെ ആ നമ്മള് പോലും വിചാരിക്കാത്ത ടൈമിലായിരിക്കും മഴ പെയ്യുന്നത്
ഒട്ടും പ്രതീക്ഷിക്കാത്തെ സമയത്ത്
അതൊണ്ട് വണ്ടിൽ എപ്പോഴും കോട്ട് കരുതിയപ്പോ ഉണ്ട് എപ്പോഴാ മഴപെയൂന്നത് അറിയാൻ പറ്റത്തില്ലല്ലോ നമ്മള് പോയി വ ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും മഴ പെട്ടെന്നായിരിക്കും പിന്നേ ഇന്ന് രാവിലെയും ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നേണ് ക്ലാസ്സിന് പോയിക്കോണ്ടിന്ന് പകുതി എത്തിയ നല്ല വെയിലാട്ട ഇറങ്ങിയത് പകുതി എത്തിയപ്പോഴ താ കിടക്കുന്നു മഴ പെയ്ത്
ആ കാലാവസ്ഥ പെട്ടന്നുള്ള വെയില് കണ്ടൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല
ആഹ് പിന്നെ നമ്മള് പെട്ടെന്നായിരിക്കും മഴ പെയ്യുന്നേ
അവിടെ വെയിൽ കാണുന്നത് കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ ഇത്ത ഇങ്ങനെ മുളക് കഴുകിട്ട് കഴുകിട്ട് അങ്ങോട്ട് മാറിയതും അല്ല പെട്ടെന്ന് ഏറി മഴ പെയ്യാൻ തുടങ്ങി
നമുക്കൊന്നും പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കാതെ ഓരോന്ന് കേയറി വരും വെയിൽ കാണിക്കുമ്പ തന്നെ കൂടെ തന്നെ മഴയും പെയ്യും
ഉച്ചോർക്കൊക്കെ ഉണ്ടായിരുന്നോ
ആഹ് കുറചേരം കിടന്ന് ഉറങ്ങി വേറെ പണിയൊന്നും ഇല്ലല്ലോ ജോലിയൊക്കെ ഒതുങ്ങി ആ ആഹാരമൊക്കെ കഴിച്ച് കൊറച്ചു നേരം കേയറി കിടന്ന് ഇപ്പൊ പിന്നെ അപ്പറത്ത ഒരാള് വന്ന് വിളിച്ചപ്പഴ എഴുന്നേറ്റെ ഉം അവിടെ ഒര് മരി മരിപ്പൊണ്ടാര്ന്ന് അപ്പൊ അവിടുത്തെ ഒരു സഞ്ചയനേം വിളിക്കാൻ വന്നോര് അപ്പം അന്നേരം എഴുന്നേറ്റത്
ആഹ്
അപ്പ പിന്നങ്ങ് ഒറക്കം പോയി
ഉം ആഹ് അയവിൻ ഇപ്പൊ വൈകുന്നേരം ആയല്ലോ ഇനിയിപ്പ എണീറ്റ് ചായെടെ കാര്യൊക്കെ നോക്കാന്ണ്ട്
ചായങ്ങനെ കുടിക്കാത്തോണ്ട് വല്യ താല്പര്യ നിർബന്ധ ഇല്ല
ആഹ് ഇനിയിപ്പെന്താ ഫോൺ നോക്കിക്കൊണ്ട് വെറുതെയിരിക്കോ
ഇനിയിപ്പം ഇച്ചിരി അടുക്കളയെ കൊറച്ച് പണിയോ കൊറച്ച് കറിയൊക്കെ വെക്കണം മീൻ കിട്ടില്ലല്ലോ അപ്പം
ആഹ്
ഇച്ചിരി എറച്ചി ഇരിക്കുന്ന് ഞാൻ വിചാരിച്ചു അതെന്തെങ്കിലും ഇച്ചിരി കറി വെല്ലാം ആക്കാന്ന് വിചാരിച്ച് അപ്പൊ അതയാ അതിനെന്തെങ്കിലൊക്കെ ചെയ്യണം
ഇപ്പൊ ഒരും ചെലോല് എറച്ചി മേടിക്കുന്ന പൈസ തന്നെ ഒണ്ട് മീനും മേടിക്കുന്നേന്
ആന്നാന്ന് എറ ച്ചിക്ക് ആട്ടെ മുന്നൂറ്റി അമ്പത് രൂവ അതേ വെല തന്നെ ആണ് ഒരു കിലോ മീൻനൊക്കെ
ഉം ഉം എങ്കി ശരി ത നടക്കട്ടെ പണി നടക്കട്ടെ
ആഹാ ശരി അന്നാ